ഹലോ എന്താ വർത്താനം.
നല്ല വർത്താനന്നെ എന്താ അന്റെ വർത്താനം.
എന്താ അന്റെ വർത്താനം നല്ല വർത്താനം അനക്ക് കൊറെ കാലായിലെ അടിച്ചലൊടത്തീട്ട് ഇജ്ജ് എന്താ എടുക്കാത്തെ ഫോണ്. നെറ്റ്ണ്ടായിന്നില്ലേ.
ഇപ്പം റേഞ്ച് കിട്ടൂലെ.
ആ അതാണെ ഞാൻന്നട്ട് എന്നും കരുതി എന്താപ്പൊ ഇ ട്ക്കാത്തേന്ന്.
ഏ
പിന്നെ എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ.
മയിം കാര്യക്കായിട്ട്
നല്ല മഴലലേ. ങ്ങളവിടെ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവലു ണ്ടോ? ആ ഇല്ലാലെ ഉം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷ വർത്തനങ്ങളൊക്കെ.
പിന്നെ വിശേഷം ഭക്ഷണം കഴിക്കാനായോ?
ഇതജ് എന്നാ പോണണ്ട് ന്നൊക്കെ പറയ്ണെ കേട്ടല്ലോ ഉംറക്കൊക്കെ പോണ് ണ്ട് പറഞ്ഞു.
ആ ഉംറക്കല്ല നോ നോക്കട്ടെ പോവാൻ.
പുതിയാപ്പള്ളിന്റെ അടുത്തുക്കോ ആടെ പുതിയാപ്പള്ളിന്റെ അടുത്ത് നിക്കോ?
പുതിയാപ്പള്ളന്റെ അടുത്തല്ല മോന്റെ അടുത്ത് നിക്കണം വിചാരിച്ചുക്കുവാ.
ആ അപ്പൊ പുതിയാപ്പിളന്റെ അടുത്ത് പുതിയയാപ്പിള ആടെ അടുത്തല്ലേ. ആ സരി.
കൊടുത്തരെ
ഉം കൂടത്തില് വാങ്ങി പോരുല്ലേ, ആഹ് ആഹ്
ജ് പോയിന്യോ ഏ
വേറെ എന്തൊക്കെയാണ്ട് ഇങ്ങോട്ട് വേന്ന എന്താ. ആഹ ഞാൻ പോയിരുന്നേ.
ഏഹ്
ഞാണ്ട് മൂന്ന് മാസം നിന്ന് മൂന്ന് മാസം നാലു മാസക്കെ ഞാൻ നിന്നു ക്ക്ണ് ഉംറേം കഴിഞ്ഞ് പോന്ന് ഇജ്പ്പോ മരിയോളപ്പാ പോണ് ന്നട്ട്
ആഹ് മരിയോളപര നോക്കട്ടെ
ഏഹ് ഏഹ്
പിന്നെ
മരിയോളപ്പം പോയ പിന്നെ എന്താ റൂമൊക്കെണ്ടാവു കെടക്കാനും ഇരിക്കാനൊക്കെ
ഏഹ് റൂമൊക്കെണ്ട് ഉം
ആ ഇപ്പൊ എന്താ എത്ര റൂമ ഉണ്ട് ഫ്ളാറ്റില്
അവിടെ രണ്ട് റൂമുണ്ട് ഒരടുക്കള
ആഹ്
വർക്കേറിക്കോണ്ട് വർക്കേരിയാണ്ട്
ആഹ് ആഹ്
ആഹ് അങ്ങനെ പോണ്ട്
ഉം ഉം വർക്കെരിയ രണ്ട് റൂമ്ണ്ടെങ്കി പോ ഒന്നില് ഓല് കെടന്നിട്ട് ഒന്നില് അനക്കും കെടക്കാലോ അല്ലേ അതന്നെ
മോളൂനാണെങ്കില് അവിടെപ്പം ഇബടിം അവിടെക്കെ ശീലമായി
ശീലായിപ്പല്ലേ ആ അതാണ്പ്പം അയിനിപ്പം കൊറെ കാലം അവിടെ കൂട്ടിലിട്ടമാരി ഇനിബ്ടെ കോഎന്ത ഇബട്ന്നാട് പോമ്പോടങ്ങാറേയിക്കാരം ഇബ്ടെ മുറ്റത്ത് കുടി തോടു കുടി
അഹ്
അങ്ങനെക്കെ കളിച്ചാലോറയ അവിടൊക്കൊന്നും പറ്റൂലലോ ആ റൂമിന്റുള്ളിലിരുന്നിട്ടേ
ഏഹ് ഏഹ് ഓല് വെയ്ന്നേരം ആയ പൊറത്താണ്ടാവല്
ആഹ് അപ്പപിന്നെ കൊയപ്പില്ല എന്നും പോവോക്കാരല്ലേ പൊറത്ത്
ആഹ് എന്നും ചെങ്ങായിമാരും പെണ്ണുങ്ങളും ജോളി അടിച്ചരാ മോളുന്പതക്കെ ആഹ്
അപ്പോൾക്ക ആ ആഹ് അവിടെ സുഖാണ് വേഗം പണി ഒതുക്കിട്ടങ്ങ് പൊറത്ത് പോയി വാണ്ടൊക്കെ വാങ്ങിതിന്ന് ഇഞി എന്തായിക്കും മേലെ സോഖം
അതെല്ലെ പറഞ്ഞ സ്കു പണി പണി കയ്ഞ്ഞാല് അതന്നെ ഓലൊരു ഭാഗ്യായിട്ട് കുത്രീക്കെട്ട
അതന്നെ ഓലൈനും സുഖ സുഖന്നില്ല ഇതുണ്ടാവോല് സമാധാനം ഉം
സുഖെങ്കി കിട്ടിക്കോട്ടേറയും
ആഹ് അയന്നെ വേറൊന്നുല്ലല്ലോപ്പൊ
ആഹ്
അതേലും ഉണ്ടാവട്ടെറയു
അതന്നെ പിന്നെ
എന്നിട്ട്പ്പോ എന്താ ലേറ്റ് ഒറച്ക്കണോ പോണത് ഉം ഉ നീ വരോഅന്റെഅടുത്ത് ക്ക് അതോഞ്ചാ കിട്ടും കേക്കാരാ
പിന്നെ ആ ഓള് കൊണ്ട് വരൂ ഞാൻ ഞാണ്ട് പിന്നെ മരോളമമാന്റെ ആടായില്ലേ
ആഹ് ആഹ ശരിയാ കഴിഞ്ഞിട്ടേക്ക്യെകാരം പോക്കല്ലേ അപ്പൊ ഞയിന് പോണില്ലേജ പറഞ്ഞാ പോവൂലേ
ഏ വ പോതൊക്കെ ആറ്റലല്ലോ
പറ്റൂലല്ലോ അതന്നെ ആദ്യത്തെ ആദ്യത്തെപുതിയാ ആണ്ടിനൊക്കെ
അപ്പോവേരേക്കാരം മരോള അയിന് ആഹ അയിന്ങ്ങക്ക് വന്നതാണ് ഞ് അത് കഴിഞ്ഞിട്ട് പോയരിച്ചിട്ടേ
ആഹ അതല്ല അപ്പൊ അയാളെ കാണൊക്കെ ചെയ്ഞ്ചല്ലേ അവിടുന്ന്
ഉം അപ്പൊ ആരപ്പ പാളി നോക്കി കുത്തർക്കണേ
നേരെ കാണുന്നുണ്ടാവൂല അല്ലെ ഞ് കണ്ടിട്ടില്ലല്ലോ
അവടെ പരിവാടിക്ക് ചെലപ്പൊക്കെ കാണല്ണ്ട് മരോളെ ഇമ്മാന്റെ ഏയ്‌ന് ഏയ്ന്ണ്ടായിന് മരിച്ചിട്ട്ണ്ടായിന് ഇമ്മ
ആഹ് ആഹ് നേരവതി കണ്ട്ക്ക്ണോങ്ങള്
ഇന്നെ കണ്ട്ണ്ടാവും ഞാൻ അയന്റെ ഉളള്‌ക്കോവുമ്പഴക്കെ
ഉം ഉം
ഇമ്മാനെ മയ്യത്ത് കാണാനേ
ആഹ്
ഉള്ള് കേറിയപ്പോ
ആഹ് അപ്പൊക്കെ കേറി പോവുമ്പോ ഇമ്മര്ത്തൊക്കെ എവടേലൊക്കെ ഇണ്ടാവു ലേ
ആഹ് അപ്പ അയുടെ ഇണ്ടെയ്നി ഇപ്പ ഡൈനിങ് ഹാൾൽ ഓരോര്ത്തെരെ പിന്നെ ഉള്ള്ക്ക് കെയ്റ്റാനും ഇതാക്കാനൊക്കെയ് സ്വീകെര്ച്ചാനൊക്കെ
അപ്പ അന്റെ ബോ ബോത്ത്ക്കോക്കിയോ?
ഇന്നെ കണ്ട്ണ്ടാവും ഞാൻ അയിന് കര്ഞ്ഞാണ്ട് ആണ്ട് ഉള്ള്ക്കാണ്ട് കേറി കണ്ട് ഇണ്ടാവും
ആഹ് സെരി
ഉം അങ്ങെട്ടും ഇങ്ങെട്ടൊക്കെ നോളോൾച്ചാണ്ടാ പൊന്നെ ഉള്ള്ലെയിനി മയ്യെത്ത്
അയ് സെരി ആഹ് ആഹ് അള്ളാഹ് വല്ലാത്തൊര് മരണം ആണ് അത്
ആഹ് അഹെല്ലെപ്പം പർണെ പറെണപ്പ അഹ്
ഇത്രീം ചെറ്പ്പപ്പെണ് പള്ളടെ ഉള്ളിലെയ്ന്നുലെ
ഏഹ്
പള്ളടെ ഉള്ളിലെയ്ന്നുലെ പറിയാ
ആഹ് മൊയെനു എടി
അഹ്
ഉം
ഓപ്പറെഷം ചെയ്യാനൊന്നും പറ്റീല ലെ
ഏഹ്
ഓപ്പറേഷം ചെയ്യാനൊന്നും പറ്റീലലെ പറിയാ
അത് നാൽ അഞ്ച് അല്ല രണ്ട് കീമേ ചെയ്തപ്പോത്തിന് അയിന്റെ ഒക്കെ പാടെ നഷ്ടപെട്ട്ക്ക്ണ്
പടച്ചോനേ.
ഇണ്ണിക്ക് തീ ഇത് ഇത് വന്ന്ണാലോ നീര് വന്ന് ണ് പറഞ്ഞു.
തന്നേ
ആഹ് മൂന്ന് ഇത് ചെയ്തപ്പോത്തിന്.
പടച്ചോനേ.
എത്താപ്പ അയ്ന് പറ്റി അൻക്കറിയാ
എന്താ അള്ളാക്ക് അറിയാ മളേ ഓരോരുത്തരെ ആയസ്സ് അള്ളട്ടായസ്സ് അള്ളാഹു കൊ ണ്ടോവുമ്പോ പോകല്ലാതെ
മൂന്ന് കീമോറ്റെ ചെയ്ത് അപ്പോത്തിന് കിഡ്നി കിൻ പിന്നെ ഇതിന് ആ ഡാമേജെജു പിന്നെ ചെയ്യാൻ പറ്റൂലാ അർഞ്ഞാണ്ട്.
ആഹ് ആഹ്.
ഇല്ല്യാ ഹോസ്പിറ്റൽ ല് കൊണ്ടോയി.
അതേ
ആഹ അവിടുന്ന്. കൊറേ ആർക്കും വരാൻ പറ്റൂല അങ്ങനൊക്കെ അതിനെ നോക്കീന്ന്.
തന്നെ
പിറ്റലി
എന്താ ചെയ്യാ റബ്ബേ.
പിന്നെ ലാസ്റ്റ് ഓല പറഞ്ഞഞ് വീട്ടക്ക് കൊണ്ടയിക്കോളി ചികിൽസിച്ചിട്കാര്യമില്ല ഞാനൊന്നും പോയില്ലേ എന്നോട്. ഒന്നും വരണ്ട എന്ന് പറഞ്ഞു.
കാണാൻ വരണ്ടാന്ന് ല്ലേ. ഐ സിയിലേക്കാരല്ലേ
ഐ സി ലല്ല അങ്ങനെ ഇതിനായിട്ടുള്ള ഒരു ഹോസ്..
ആ ആ എവിടെന്നു.
ഓക്സിജനും
കോയികോടോ.
ബടാ ഇവിടെ ഇനി എന്തേനോ ഇവിടെ കോഴിക്കോട ആയിട്ട് എന്താ ഒരു പേരുണ്ടല്ലേ. നായിട്ടുള്ള ഹോസ്പിറ്റല്.
പ്പ പേരുണ്ട്
ആ ക്യാൻസറിനായിട്ട്
ആ അയിന ആയിട്ടില്ലേ ഉണ്ടാവൂലേ അതന്നെ.
കേ എന്തോ ഒരു പേര്
ഉം ഉം
എം ആർ എന്ത പേരാണ് ക്യാൻസ് ആക്കെ
ഉ ഉ ഉ ചെയ്തിട്ട് കാര്യല്ല. പറഞ്ഞിട്ടുണ്ടാവൂലേ
ചെയ്തിട്ട് കാര്യല്ലാർഞ് ലാസ്റ്റ് പോലും പിന്നെ പെരേല് പെരേക്ക് വന്നക്ക് ഇനി. സിസ്റ്റർമാര് രാവിലെ ഒന്ന് രാത്രി ഒന്ന് പേരെ നിർത്തിക്കനി.
അങ്ങനെ വന്ന് ക്കായിരുന്നല്ലേ.. ചന്താണ് വല്ലാത്തൊരു കഷ്ടായി.
സിസ്റ്റർമാര് ഓലെ സാധനം പരിശോധിക്കാനും ഒക്കെ സാധനം പെരേക്കും ഇങ്ങോട്ട് കൊണ്ടുവന്നക്കേന
കൊള്ളത്ഗല്ലാ അതന്നെ
ലാപം ബാകലൊക്കെയിറ്റേ
ആ അതെ ഉം അത്രയും നോക്കിക്കുണയറ്റ
ഹലോ പൈസ എത്ര പിടിച്ച് തെളിയണറയ്നി
പിന്നെ അതല്ലെ കൊറച്ചൊരു പൈസ വേണള്ളാ ങ്ങനത്തെ കസക്ക വന്ന് ചെറിയതായിട്ട ഒന്നും കജൂല മോളോ
ഉം
നല്ലോണംയിതൊക്കെ ഇണ്ടകട്ട് തെർക്കടില്ല
അടുത്ത അറബിയും കൊടുത്തച്ചിക്ക കൊഴപ്പന്ന
അ അതല്ലേ
ഉം
അങ്ങനെ ആ എല്ലാരും കാക്കട്ടെ പഠിച്ചോന റബേ അങ്ങനത്തെ ഒരു അസുഖം ഒന്ന
പിന്നെന്താ നായിക്കോട്ടട്ടോ
ശരി